ഹലോ
ആഹ കേക്കുന്നുണ്ടോ?
ആഹ കേൾക്ക്ണ്ട്
ആഹ
ദോശ പാരലൊക്കെ കഴിഞ്ഞോ?
ഇല്ലേ പവുതി ആയി തീറ്റൊള്ളൂ ഇവിടെ കൊറെ ആൾക്കാരില്ലേ അപ്പൊ ഒന്നരകിലോന് നെസ്‌റ്റോ വാണ്ടി വരും ആളെ ഏഹ് ആഹ് ഒരുപാടുണ്ടാക്കണെ ആഹ് കേ ക്ക്ന്നുണ്ടല്ലോ ഇങ്ങക്ക് കേക്കണില്ലേ ആഹ്
പണ്ട് ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് മക്കളും അവടെ മക്കളും കുട് കുട്ടിയാളൊക്കെ ആവുമ്പെ ഞങ്ങക്കും അങ്ങൻതെന്നെയാ ഇപ്പളാണ് പിന്നെ ഞങ്ങള് മാറിയപ്പൊ കൊറച്ചൊക്കെ എന്തെലും ഇണ്ടാക്കിയെ
ഹ ഹ ഹ വന്നെടി ഉം
ഇന്നാലും അന്ന് നല്ല രസായിരുന്നു എല്ലാരും
ആഹ് എല്ലാരും ഇണ്ടാവുമ്പോ രസാണ്
ആഹ് എന്ത് ഇണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആവും ഞമ്മളൊറ്റക്കാവുമ്മേ ഒന്നും ടേസ്റ്റില്ലാ തോനെ എല്ലാരും കൂടി കൂടെ ഭക്ഷണം കഴിക്കുമ്പോ
ആഹ്
ഇനി എന്താ ഉച്ചക്കൊക്കെ എന്താണ്ടാക്കണ്
ഇനി ഉച്ചക്ക് കൊറച്ച് ചോറ് ചെയ്യുമ്പണല്ലോ ഞങ്ങള് ഇങ്ങനെ പോവാണ്ന്ന് പറഞ്ഞില്ലേ
എവ്ട്ക്കാ പോ ആഹ് വെല്ലിമ്മ്
ആഹ് ആഹ് തറവാട്ട്ക്ക് അപ്പൊ കൊറച്ച് തീമാടണം വേം ചോറും കൂട്ടാനും പണിയൊക്കെ കഴിച്ചിട്ട് വാണം ഫുഡ് കഴിച്ചിട്ട് പോവാ കരുതീറ്റാ പിന്നെ വൈകുന്നേരം ചെറിയ പരിപാടി ഇണ്ട്
ഉ
ഇൻക്ക് ചെറിയ ഒരു മജ്‌ലിസ്നൂറാന്ന് പർഞ്ഞ്ങ്ങാണ്ട് അ അത് ഇണ്ട് അയൽവാസിന്റെ അവിടെയാണ് ആഹ് അപ്പ ഓലവിടെ ചോറ്ണ്ട്ന്നാ പറഞ്ഞത് പിന്നെ അന്തിക്ക് ചോറ് വാണ്ടി വരൂലാ ഉം
വൈകുന്നേരം സ്നാക്സ് ഒക്കെ ഇണ്ടാക്കുവോ കുട്ടികൾക്ക്
ആഹ് ഇണ്ടാക്കുവെ ഇനിക്കൊരു മൂടിനനുസരിച്ച് അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും ഇന്നലെ ഇപ്പം ചക്ക് ചക്കാ ഇമ്മ വേവിച്ച് വെച്ചീനി അപ് എന്താ ചക്കാടെ കൊറെ പണിയാണ് എന്തായാലും ഒക്കെ പറച്ചാൻ പോണം അയില് പിന്നെ ഞാനാ ആ എണ്ണേലിട്ട് പൊരിച്ചെടുത്തു
കുട്ടി എന്തുട്ടിയാ?
കുട്ടി രണ്ടും ആൺകുട്ടിയാള്
ആഹ് എന്താ പേര്
ഒന്നിന്റെ ഇൻ്റെ മോന്റെ പേര് എ എന്താ മൊഹമ്മദ് വഹീമാണ് പിന്നെ ൻ്റെ മൂത്തച്ചിൻ്റെ കുട്ടിന്റെ പേര് മുഹമ്മദ് ഐമൻ സ്വറാജാണ്
ആഹ്
ഏഹ്
ആഹ് കുട്ടി കരേന്ന്ണ്ട്ലെ
ആഹ് അത് ഓളാ കുട്ടിയോ ഓന് ചെറിയ ജലദോഷം പുടിച്ചിട്ടുണ്ട് അപ്പൊ മൂ
നിക്കുംതോര്. ക്കുന്ന പോലെന്ന ഞ്ഞിപ്പോ നാളെ ഇരിക്കാൻ പറ്റൂല. നാളെ മോള്ക്ക് പി എസ് സി കോച്ചിങ് ണ്ടേ.
ആ ഹൗസ് വെഡിങ്.
അപ്പൊ ചോറും കൂട്ടാനു ണ്ടാക്കലും രാവിലെ അല്ല തിരക്കാവും.
ങ്ങാ.
മൂന്ന് കൊല്ലത്തിന് ശേഷം മറ്റേ കോളേജ്ക്കൊന്നും പോകുമ്പോ ചോറ് കൊണ്ടോയിന്നില്ല.
ആഹ്
അവിടെ കന്റിങ്ങില് പത്ത് രൂപ കൊടുത്താല് ഓൽ ക്ക് നല്ല ഫുഡ് ആവട കിട്ടും ഗവൺമെന്റ് കോളേജ് ചെയ്യുന്ന്.
ആഹ ശരി ഉം
അപ്പൊ ഇനി നാളെ തൊട്ടിട്ട് നാളെ കൊണ്ടോവണം അതൊരു ബുദ്ധിമുട്ടാ.
ആ ഹസ്ബന്റിന് എന്താ ആഹ ഏ എന്തിന്റെ ഡ്രൈവർ ലോറിയാണോ?
അല്ലല്ല ഇപ്പൊ ഓട്ട ആണ് ഞങ്ങക്ക് ക്രോയ്സർ തൊക്കെ ണ്ടായിരുന്നു. ഇപ്പൊ ഓട്ടോർഷേന്നെള്ളൂ ക്രൂയിസിയർ ആരെലും. വേറെ ഫ്രണ്ടിന്റെ വണ്ടിയിലൊക്കെ പോവും.
ആഹ്
പിന്നെ എന്ത ഇങ്ങള്ള ഭാഗത്താ പുഴയൊക്കെള്ള ഏരിയ. വെള്ളൊക്കെ
പോഴ കൊറച്ചങ്ങട്ട് പോണം പൊഴ ഇവിടെ എടുത്ത്ണ്ട് എന്നാലും കൊറച്ച്. ച്ചും പോണം രണ്ട് മൂ രണ്ട് മൂന്ന് മീറ്റർ പോണം.
വെള്ളം കയർണ സ്ഥലംന്നും ആവൂലല്ലേ?
ഏഹ അങ്ങനത്തെ പ്രശ്നംന്നുല്ല റോഡ് സൈഡ് ആണ്ത് ഉം
ആ ഞങ്ങളെ ഇവിടെക്കെ നല്ല മഴ പെയ്താല് വെള്ളം കയറും. ഞങ്ങളടെ വീട്ടക്ക് കയറൂല പക്ഷെ ഞങ്ങളടെ അടുത്തൊക്കെ.
ആഹ ശരി
അല്ല വളംകയറും ഞങ്ങള് മോലൊആയ്.
ഇങ്ങക് പാടം വ പാട പാടം ഒക്കെ ഉണ്ടോ എടുത്ത.
ആഹ പാടണ്ട് പാടണ്ട് പാടത്തേക്ക് വെള്ളം കോറും പോഴന്ന്.
അഹ് ശരി ഉം
റോഡ് ഒന്നിച്ച അപ്പൊ പിന്നെ ആകെ ബ്ലോക്ക് ആയി. വണ്ടികള് പോവലൊക്കെ തടസ്സവും.
അഹ് ശെരി കയ്യാനയോ ന്നട്ട്.
എന്ത്
ഇതെന്നെ ഷോട്ട് ഷോട്ടാണ്.
ആഹ്
ഉം ഇല്ലേ
സിനിമ കാണലൊക്കെ ണ്ടോ?
സിൽമ ആദ്യൊക്കെ കണ്ടിന്. കല്യാണത്തിന്റെറെ മുന്നൊക്കെ പുതിയതൊക്കെ അറങ്ങാ ഭയങ്കര ഹ മഴയെന്ന്.
അപ്പൊ ആത് യൂട്യൂബിലൊക്കെ ഇറങ്ങണീന് മുന്നേ ടെലിഗ്രാമിലൊക്കെ പോയി കാണും.
ആഹ്
അങ്ങനെ ഇപ്പൊ സിനിമനോട് വല്ല താല്പര്യല്ല ചെൽപ്പോ ഷോർട്സാണും പിന്നെ ഞാന് വീട്ടില്ങ്ങനെ ചെറിയൊരു ബിസിനസെയ്യ്ണ്ട്
ആ ന്ത് ബിസിനസ്സാ
അത് ഞങ്ങള് മുട്ടായൊടുക്കലും ഫ്രൈം ഉണ്ടാക്കലും അങ്ങനത്തൊക്കെല്ലേ അത് ചെയ്ത കൊടുക്കണ്ട് അപ്പൊ അങ്ങനത്തെ ഓഡർൊക്കെ കിട്ട ട്ടണിയ അത് ചെയ്തു കൊടുക്കും ആഹ് ഞമ്മുക്ക് ഓർഡർ കിട്ടണീന് അനുസരിച്ച കിട്ടും
ആ അല്ല അപ്പ അങ്ങനെ എങ്ങനെ കമ്മീഷൻ കിട്ട
ആഹ് ഞമ്മക്ക് ഇനി ഗിഫ്റ്റ് ബോക്സ് ആണെങ്കിലും ഓല് പറീണ സാനങ്ങൾ എല്ലാതും മാങ്ങി കൊടു താല് നമ്മളന്ന് നൂറുപ്യ എക്സ്ട്രാ പറയൂലോട് നമ്മളെ ചാർജ് നൂറുപ്യ കൂട്ടും എല്ലാത്തിനും ഞാൻ നൂറുപ കൂട്ടല്
ആഹ്
ഉ പിന്നെ ഫ്രൈമോ അങ്ങ മേ ഓർഡർൊക്കെ ആണെങ്കിൽ അതിന് വില പൈസോ കൂട്ടലില്ല അതിൽ ഇരുപതോ പത്തോ അങ്ങനെ കൂട്ടാറുള്ളൂ
ആഹ് മറ്റാ നല്ല രീതീൽ പോണിണ്ടാ
ആജ് അതോ ഓർഡർ ഇങ്ങനെ കിട്ടുമ്പോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും
ഉം മൈലാഞ്ചിട്ട ഇതെല്ലാം അതൊക്കെ ഉണ്ടോ മൈലാഞ്ചിട്ട എടുക്കലൊക്കെ
മൈലാഞ്ചി ഇട്ട് കൊടുക്കല്ലന്ന് ചില നേരത്തെ പെര്ന്നാൾന്റെ ആ സീസണ വരുമ്പോ മൈലാഞ്ചിണ്ടാ യാണ്ട് സ്റ്റാറ്റസ് വെക്കാറുണ്ട് അയോ ചെലതൊക്കെ ഓർഡർ കിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തൊടുക്കും
ആഹ് എന്താലൊക്കെ ബിസി ആയിരിക്കും ഇഷ്ടാവല
ആഹ് ആഹ് അതണൊന്നാമതി നമ്മ എന്തെന്റെ ഒന്നും വാണ്ടേ
ആഹ് ഭർത്താവിനെന്താ ജോലി ഇവിടെല്ലേ
ആഹ് ഇവിടെണ്ട് നാട്ടിലുണ്ട് ഇൻട്രസ്റ്റിലാണ്
ആഹ് പിന്നെ എന്തൊക്കെ
പിന്നെന്താ സുഖായിട്ട് പോണ്
വീട്ട് പോലില്ലേ
ഏഹ് എങ്ങനെ ആഹ് വീട്ടിക്കോലിണ്ട് ആഹ് പോയലിണ്ട് ഞാൻ രണ്ടീസം മുന്നേ പോയി ഒരീസം നിന്ന് പോന്നിട്ടൊള്ളു
ആടെ പോയി തോന നിക്കൂല
ആഹ് തോനെ നക്കുവയി ഇപ്പൊ എന്റെ മൂത്തമാന്റെ കുട്ടിന് ഏയാ മസ്ത്തിൽ കൂട്ടിക്കൊണ്ടല്ലാണ് പിന്നെ കാര്നൂല് ഗൾഫിന്ന് വര്നിണ്ട് അപ്പൊ അന്ന് വിരുന്നു പോണന്നില്ലതില
ആഹ് ആഹ്
പ്ലസ് ടു ഏത പഠിച്ചീന്ന് പ്ലസ് ടു ഏത പ്ലസ് ടു കംപ്ലീറ്റെയ്തില്ലേ
ആഹ് പ്ലസ് ടു കംപ്ലീറ്റെയ്ത് ഞാൻ കൊമേസ ഇട്ത്തീന
ആഹ് മാത്സ് ഒക്കെ നല്ല ഇഷ്ട.
ആഹ
മാത്സ് മാർക്കൊക്കെ ഉണ്ടാവലണ്ടാവക്കാരല്ലേ.
ആഹ ആഹ അത്യാവശ്യംണ്ടാനണ്ട്വലുണ്ട്.
എന്റെ മോളും ഓൺലൈനിൽ ട്യൂഷൻ എടുക്കണ ടീച്ചറണ്.
ടീച്ചറോ.
ആ മോളെ ഓൺലൈനിൽ ക്ലാസ് എടുത്ത് കൊടുക്കലുണ്ട്.
ക്ലാസ് എടുത്തടുക്കണ്ടോ അത് ശരി എന്തിന്റെർച്ച. ഏതാ സബ്ജെക്ട്.
എല്ലാതും ഇടത്തൊട്ക്കും ഓളെ മെയ്ന് ഇംഗ്ലീഷാണ്.
മെയ്ന് ഇംഗ്ലീഷ്ലാ.
ഉം ഓള് എന്താ ഡിഗ്രിക്ക് ഇംഗ്ലീഷായിരുന്നു. ഓള് ആറ് ഏഴ് ഒക്കെ ഇട്ത്തൊട്ക്കല്ണ്ട്.
ഏ അങ്ങനെല്ലേ. ഓൺലൈലേറ്റാവുമ്പൊ ഫീസ് വാണ്ടെ.
ഫീസ് ഞമ്മക്ക് തെരു കിട്ടും.
ആഹ അത് സരി കുട്ടേള്ണ്ടോ.
ആഹ് കുട്ടേള്ണ്ട് ഇത് വരെ തോനെ കുട്ടേള്ണ്ടായിന്നു വെക്കേഷനല്ലേയ്ന്നോ. ഇപ്പൊ കുട്ടേള്ക്ക് ഇപ്പം ടൈമിൻ്റത് കാരണം കുട്ടേള് ഇല്ലായി അല്ല ഓള്‌പ്പം. പ്പം വൈകും കുട്ടേൾ സ്കൂള് വിട്ട് വന്നിട്ടാകുമ്പോ എല്ലാ കുട്ടേളിം കൂടിം മാനേജ് ചെയ്യണ്ടേ. വല്ലാത്തൊരവസ്ഥെ.
ആഹ ശരി. ഏ.
മറ്റെ വെക്കേഷനാവുമ്പം മക്കക്കൊക്കെ പകല് ഒഴിവല്ലെ.
ആഹ ആഹ.
ഞാനും ഇട്ത്തൊട്ക്കൊക്കെ ചെയ്തീനി ഓൺലൈൻ ലെ. കുട്ടേൾക്ക് ഞാന് ഓൺലൈല് കുട്ടേൾക്ക് ക്ലാസ് ഇട്ത്തീന്നു പറയാ.
ആഹ അത് സെരി ഇങ്ങള് എത്ര വരെ പഠിച്ച്ക്ക്ണു.
ഞാന് പ്ലസ് ടു.
പ്ലസ്സ്റ്റോ.
ആഹ.
ആഹ.
പിന്നെന്താ.
പിന്നെന്താ സുഖായിരിക്കുന്നു ഏ.
ചായടെ തെരക്കിലാവുംലേ.
ഹ്‌ഹാ ഉം ഉം. കറി ചട്ടിനി അരച്ച് കോണ്ട്ക്കാണ്.
ഇങ്ങക്ക് തേങ്ങ്യൊക്കെ ഇങ്ങളെ വീട്ടാവശ്യ.
തേങ്ങാ ന. ഞങ്ങളാടെ രണ്ട് തെങ്ങ്ണ്ട് അയ്ന്ന് ചെലപ്പൊടും അല്ലെങ്കി ഞാൻ ഇന്റെ വീട്ട്ന്ന്. പോരുമ്പോ ചെലപ്പം അവുട്ന്ന് കൊണ്ടരും പിന്നെ മൂത്തച്ചി പോകുമ്പോ ഓളും അവുട്ന്ന് കൊണ്ടരും. ഇവടെ തേങ്ങാ ആവുസ്യാണ്. ആഹ ഇണ്ടാവെയ് ആഹ.
ആട്ടുവാ.
ആഹ് ഞങ്ങക്ക് അയ്ന് മാത്രം ങ്ങട്ട് തേങ്ങ കിട്ടലില്ല ആഹ് ഓക്കെ